എന്താണ്ട് വി ശേഷം
നല്ല വിശേഷം
ഉം എല്ലാരും എന്തിയേ
ഇവിടെ ഉണ്ട്
ചായ കുടിച്ചോ പാപ്പം തിന്നോ
തിന്നു ആഹ് ഉണ്ടു ആ ഉറങ്ങി
എല്ലാരും എന്ത്യയവിടെ
ഇവിടെ ഒണ്ടെന്ന് പ ന്നല്ലോ
ആ ഹ എന്ത്യയേകാണിച്ചെ പിന്നെ
പറഞ്ഞോ സുഖാണ്
ഉം പിഞ്ഞെ പറ ഉം വീട്ടി വിളിച്ചോ
വീട്ടി വിളിച്ചു
എന്താ പറഞ്ഞമ്മാ
ഒന്നും പറഞ്ഞില്ല
എല്ലാരും നാളെ നാട്ടിൽ പോവാന്ന് പറയുന്ന
ആ ആ
ഉം ഒരു ലെറ്റർ എഴുതി അങ്ങ് കൊണ്ട് കൊടുക്കാല്ലേ
ആഹ് ആ ശ്രീലക്ഷ്മിയുടെ ഒക്കെ കൂടെ പൊ എ അല്ലാ നീയാ ജൂഡത്തിന്റെ ലെറ്ററങ് കൊണ്ട് കൊടുത്താതി
ങ്ങര് നീയൊ
ഞാൻ ഹരി ടെ മർവാടെ കൊണ്ട് ലെറ്റർ കൊണ്ട് കൊടുക്കും
ഇവന് നാളെ കൊണ്ട് കൊടുക്കും ഉ
അഥവാ എന്നെ വിടാതെ നിന്നെ വിട്ടാ നീ പോവോ
പിന്നെ ഞാൻന്താ ചെയ്യന്നാ നീ എന്നെ വിടൂടാ
ആ ഏ
കര്യം പറ
പറഞ്ഞോ
പറ
പറഞ്ഞോകേൾക്കുന്നുണ്ട്
നീഎവിടെയാ പെർത്താണോ
ഞാനാകത്താ
തെല്ലം കുടിച്ചോ
ആ
നീ കിച്ചന് വന്നെടുത്തോ അവമാര് പോയ എടുത്തോ
ഞാൻ പോയ എടുത്തു
ഉം പിന്നെ
പിന്നെ പറഞ്ഞോ
പറയൂ അവർക്ക് ഓപ്പൺ ആവുന്നില്ലന്ന്
അതന്നാ
ആ നിക്ക ടുത്തിട്ടാ അവളെ കിടന്നാ കരകരയും അവൾ കിടന്ന്
ഇത് വേറെ ണോ
ഇത് തന്നെ അവക്കും പിന്നെ
ഉം
ഉ വന്തോ ഓപ്പൺ ആവുന്നില്ല ഇങ്ങനെ പറയാം നമുക്ക് രണ്ടുപേർക്ക് ചെയേർ നിനക്ക് കിട്ടുന്ന് പാതി ആരിക്കുമന്നു
ആഹ
ആ എന്നിട്ട് അവള് പറഞ്ഞു ഇാ രാത്രി മൊത്തം അവളെ വിളിക്കാം
നീ പറഞ്ഞ എനിക്ക് കിട്ടുന്നുണ്ടെന്നു
ആഹ
എനിക്ക്
ആഹ ഇങ്ങ അവള് പറഞ്ഞ അവളെ വിള കമല
ഉം
പിന്ന
ഡാസ്ക്ന്റെ കോടന്നാ
ഇന്നില്ലല്ലോ
ഏ
നീ വേറെ എന്തേലും പറ
പറഞ്ഞ പറഞ്ഞു പറഞ്ഞു
നല്ലതരുള്ളാം
ഉം
ഇ അവിടെ കെറ്റി അത എന്തൊക്കെ ഉണ്ടാക്കിട്ടുണ്ടോടാ
കടങ്കാപ്പി നൂഡിൽസ് ഇതൊക്കെ മാത്രേ ഉള്ളു
ഇോല ചിത്രനോട്ടം ഉണ്ടാക്കിട്ടുണ്ട്
എന്താന്നുവെച്ചാൽ പറ
എന്നാലോ
പറ കേട്ടെ എനിക്കിടുത്തില്ല
നീ എടയ്ക്കോ
ഈയിടയ്ക്ക് ഒന്നും പറ്റത്തില്ല
ആരാ ഉണ്ടാക്കുന്ന
അപ്പുറത്തെ അമാര് മേടിചൊണ്ടും ഞങ്ങ ഞങ്ങക്ക് തരത്തില അമാര് അമ്മര് തന്നെ ഉണ്ടാക്കി അമ്മര് തന്നെ കഴിക്കും അമ്മര് തന്നെ കരി വെക്കും
അ ശരി
ഉം
നിങ്ങളെവിടെ ഉണ്ടാക്കും പാര കുക്ക്
ഞാൻ തന്നെ ഉണ്ടാക്കുന്നു ഞങ്ങള ഇവിടെ ഉണ്ടാകത ഇല്ല ഒരുത്തനും പണെടുക്കൻതി
ഏ ഇവടെ അതിന്റെ പത്തരട്ടിയാ
കയിക്കാത്ത വെള്ളം പോലും നനക്കതി
ഇവിട അയിന്റെ പത്തിരട്ടിയാ
ഉം
ഉം അത് കഴുകുന്നേ എൻ്റെ പൊന്നേ പാടു
ഉം
ഉ ഏ പ്രാശാസർ എന്ന പറഞ്ഞ നഴ്സിംഗ് ഫൗണ്ടേഷൻ എക്സാം എഴതില്ലോലും കുഴപ്പമില്ലന്നോ അന്നേര ഈ മാർക്ക് നമുക്ക് ആഡ് ചെയ്യൂ ഇല്ലോ
ഇല്ല നഴസിംഗ് ഫൗണ്ടേഷന ഒന്നും ഇല്ല അത് നിങ്ങൾ പോയിട്ട് വന്നിട്ട് പിന്നെ അല്ല എഴതാൽ മതിരുന്നു അത് ഫസ്റ്റ് സെമ ഇല്ലല്ലോ എക്സാം
ഇല്ല
ആ അതുകണ്ട അത് പഠിക്കാം അത് എഴുതണ്ട നാള് ഞാൻ പറഞ്ഞോളെ ചെയ്യോ നിങ്ങളെല്ലാം ഒരുമിച്ച്ങ്ങ് ഒരുമിച്ച് താഴ ചെന്നങ് എഴുതി ലെറ്ററും കൊണ്ട് എഴുതി എങ്ങ് കൊണ്ട കൊടുത്തിട്ട് എങ്റങ്ങപ്പോ ഉ വീട്ടിൽ വിളിക്കൊന്നും വേണ്ട ഉം നോക്ക്
പിന്നെ പറ എടന്ന് തോർന്ന അടി പ്ലീസ് പിന്നെ
പറഞ്ഞു
പറ
പാറഗോ
പറയൂ വൈട്ട് എന്നാ അവിടെ കഴിക്കാൻ
എനിക്കിടുത്തില്ല നോക്കില്ല എനിക്കട ഒത്തില്ല ഞാൻ നോക്കിയില്ല
മെസ്സേജ് വന്ന് എക്സ്പീരിയൻസ് ചൂടെന്നു പറഞ്ഞു
എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ചൂടന്ന് പറഞ്ഞു
എന്ന് വച്ചാ
ഒന്നുമില്ല
റോഡോ
സൂ എക്സ്പീരിയൻസ് ചൂടന്നന്ന സൂൺ സൂൺ
ഉം
ആ പിന്നെ എന്തണ്ട് വിശേഷം സുഖമാണോ എല്ലാരും എന്ത് ചെയ്യുന്നു മഴയൊക്കെ ഉണ്ടോ അമ്മ വിളിച്ചോ അച്ഛൻ വിളിച്ചോ അനിയൻ വിളിച്ചോ അനിയെ കോളേജ് തന്നെ ക്ലാസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നേ എടാ
എല്ലാരും ഇവിടെ ഉണ്ട് എല്ലാവരും ച ഫോണ് നോക്കുന്നു അനിയൻ വീട്ടിലുണ്ട്
അനിയൻ എന്നാ കാാസോടങ്ങനെ
അനിയന് ജൂലൈ മാസം ഉള്ളൂ അല്ലെിൽ ഓഗസ്റ്റ് അവന് വേറെ വീട്ടിൽന്ന് ഒരു നേരിട്ട് അല്ല ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ മാറി ഉള്ളിച്ചു സ്കൂൾ അവിടെ പോയി ഇന്നലെ പോയി ഡാഡി ട്രാൻസ്ഫർ വെച്ചു
കിട്ടിയ വെള്ളം കുരെ കുണ്ടച്ചേ വള്ളാര പൊതി ആഹ ഏതാ സബ്ജക്റ്റ്
സയൻസ്
അവന് പ്ലസ് ടു കഴിഞ്ഞ എന്നാത്തിന് പോകാനാ
അത് അറിയത്തില്ല
വെള്ളാര കൂന്നര അതുല്യ പഠിക്കുന്നേ
ആഹ അതെ
അവളിപ്പോൾ എത്ര ഇ പ്ലസ് ടു ഇലോട്ട്ല്ലേ
ഉം അതെ അതെ എന്താ ഇനി പത്തനംതിട്ട അരടൂറിലോട്ട് മാറ്റിയാലോ ഒന്നാലേിക്കും അവിടെയല്ലേ നിന്റെ ആനന്ദ പടിക്കുന്നു അപ്പൊ അവന അവൻ നോക്കിയള്ളല്ലോ അവനെ
വള്ളരെ കുന്നി അതി ഉള്ളപ്പോൊ പിന്നിന എന്തിനാ
അല്ല അതുല്യ നോക്കുന്നതിനേക്കാൾ നല്ലരു ആനന്ദ് നോക്കോളൂല്ലോ
ഓ അ നക്കത്തില
എന്റെ അളിയാനല്ലേ പിന്നെന്നാ
ആ
ആഹ
അ പിന്നെ സുഖ അല്ലേ ചക്കര പുന്നാരത്തേനെ നിനക്ക്
സുഖാണ് നിനക്കോ
ഉം നോർമൽ കോള അല്ലാതായി പോയി
ഹലോ
നോർമൽ കോൾ അല്ലാതായി പോയെന്ന്
ആഹ അങ്ങനെ ആഹ സുഖല്ലേ
ആഹ് കൊഴപ്പല്ല
ആഹ് ആ എന്തേലും ബുദ്ധിമുട്ടോ എന്തേലുക്കെ ഉണ്ടോ ആറി ക്കണേ
ആഹ് ഓക്കേടാ അവിടെ ചായ ആയിരുന്നു തേയിലവെള്ള ആരുന്നോ പാലിമള്ള ആരുന്നോ മോരിമള്ള ആയിരുന്നോ അടാ
ഇവടെ നാരങ്ങ വെള്ളമായിരുന്നു.
നാരങ്ങ വെള്ളായിരുന്നോ? എങ്ങനെ കസ്കസൊക്കെ ഇട്ട ആയിര് അതോ മറ്റേ ഇഞ്ചിട്ടാന്നോ വെളുത്തുള്ളി ഇട്ടാന്നോ ഉള്ളി ഇട്ടാന്നോ പച്ചമൊളക് ഇട്ടാന്നോ കറിവേപ്പില ഇ
എല്ലായിട്ടും മിക്സെയ്തങ്ങ് എടു
ഓ ടോ ട്ട്ലി മിക്സർ ഫ്രാക്ഷൻ ആയിര്ന്നു.
ആഹ്. ആയിരുന്നായിരുന്നു.
ആ മറ്റേ കസ്കസിന്റെക്കെ കുരു കണ്ട്ട്ടുണ്ടോ? മറ്റേ ഉണ്ട ഉണ്ട ഉള്ളേ.
ആഹ് എനി
അതൊത്തിരി കുരു ഉണ്ടായിരുന്നോ അതോ വെറും രണ്ട് കുരു ഉള്ളായിരുന്നോ? കസ്കസിന്റെ രണ്ട് കുരു ഉള്ളായിരിക്കുല്ലേ? അത് മറ്റേ ഇയ്ന്റാത്ത് അയ്ന്റെ അയ്ന്റെ വട്ടത്തില് മറ്റേ ഒരു ജെല്ലി പോൽത്തെ സാനം വന്നിട്ട് അയ്ന്റെത്തൊരു കുഞ്ഞു വട്ടാ. അത് ഞെക്കി പുളിക്കണം കേട്ടോ അന്നേരം അയ്ന്റെ ത്ത് ആ മറ്റേ അയ്ന്റെത്തൊരു ഓംലറ്റ് കൂട്ടത്തരു സാനവുണ്ട്.
ആഹ്.
ആ കസ്കസ് കൊറേ ഉണ്ട്.
ആഹ് അപ്പം
ഉം അന്നേരം ഓംലെറ്റ് കൂട്ടാം.
ആണല്ലേ. നിങ്ങളടെ നാ- അങ്ങനെയണോ കഴിക്കുന്നേ
ആ അതെ അതെ ഉം പത്തനംതിട്ട ജില്ലാ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് പത്തനംതിട്ട ജില്ല തൂക്കിയല്ലോ
ആഹ അപ്പൊ അച്ഛന് അപ്പൊ അച്ഛൻ എടാ ആപ്പ്
അക്ഷയെന്റെ സൗണ്ട്
ആഹ്
അക്ഷേനോട് പറ അങ്ങോട്ട് മാറി നിൽക്കാൻ
അപ്പം ആ അച്ഛനൊക്കെ എന്നുംമായിട്ട് അങ്ങനെ- ഓംലൈറ്റ് ഉണ്ടാക്കുന്നേ ആഹ് ആഹഹ് ആഹ്
നിങ്ങളെ ഗേയ്റ്റ് കൂട്ടിയോ
ആഹ് ഞങ്ങടെ എടാ ഗേറ്റ് പൂട്ടിയോ ആഹ് പൂട്ടി പൂട്ടി
പിന്നെ
ആഹ് പറഞ്ഞോ
ഒന്നുല്ല
ഓ
നാളെ നിനക്ക് ഫുഡ് എന്നാ വേണം കഴിക്കാൻ
എന്നാ ഫുഡ് ഉള്ളേ അവിടെ
നാളെ പുറത്തൂന്ന് നിനക്കെന്നാ വേണം എന്റെ ട്രീറ്റ് നിനക്ക്
ആഹ് അപ്പ ചേട്ടൻ പൈസിട്ട് എത്ര ഇ
ചേട്ടനല്ല നാടയിട്ട്
എത്ര ഇടും
ഒരു ഫോർ ഹഡ്രഡ്
എന്തിനാ കള്ളം പറയുന്നേ
ഫൈവ് ഹഡ്രഡ്
എന്തിനാ വീണ്ടും കള്ളം പറയുന്നേ
ഏ ഇതി കൂടുതൽ ഞാനെങ്ങെനെ പറയും നീനക്കെന്നാ വയ്യേ ആ പിന്നെ അവടെ അടിച്ചു വെച്ചേക്ക അല്ലേ കുല്ക്കുമ്പോ കുല്ക്കുമ്പോ മരത്തിന്ന് വീഴൻന്നെ മാങ്ങാ മുത്താണോ
ഉം നാളെ നിനക്ക് ഞാാന് നിന്റെ ഫേവററ്റ് സ് സാരമായിട്ടുള്ള ഏഹ് അമ്പൂർ ബിരിയാണി തന്നെ നിനക്ക് വാങ്ങിച്ചും ആഹ്
അത്. എനിക്കണ്ട അത് ഏ
ബിരിയാണി അന്ന് നമ്മള് കഴിക്കാൻ പോയ ക്ഷെ കഴിക്കാൻ പോയപ്പോ പക്ഷെ നിനക്ക് എങ്ങനെ തോന്നിയിടാ തിന്നാൽ അയ്യോ അങ്ങനെ എവിടൊക്കെയാണെൻ്റെ ദൈവമേ ഞാൻ പറയുന്നില്ല ചിക്കേ എടാ ശരി നിക്കേ
ആഹ്